ഹലോ
ഹലോ എന്തൊക്കെയണ്ട് വിശേഷം ഓ കേക്കുന്നുണ്ട്
മ്മ് എന്താ ചെയ്യുന്നേ
ചോറൊക്കെ തിന്നോ
ആ ചോറോക്കെതിന്നു
ഓ ഞങ്ങള് ഇവിടെ ഒരു മ്യൂസിയത്തേക്ക് പോന്നതാണ്
ഏഹ്
വീടിന്റെ അടുത്തുണ്ട് മ്യൂസിയം ആയിക്ക് കാ കുട്ടികളെ ഡോക്ടറെ കാണിക്കാൻ ഇണ്ടായിന്ന് അപ്പൊ ഇന്ന് സ്കൂള് പോയിട്ടില്ല അപ്പൊ അത് കാണാൻ വേണ്ടീട്ട് ഇങ്ങനെ മക്കളെ കൊണ്ട്
ആ എന്തൊക്കെ കാഴ്ചകളല്ലേ
കാഴ്ചകള് ഇത് തേക്കിന്റെ നാടാണ് ഒരുപാട് തേക്കുകൾണ്ട് അതുപോലെ ചെടികളാണ് ചെടികളെ കൊണ്ട് അലങ്കാരം ഉണ്ടാക്കിട്ട് നല്ല ഭംഗിണ്ട് കാണാന്
ഈ പഴത
ഓ അതെ പഠിക്കാനുള്ളതൊക്കെ ഉണ്ട് നല്ല ഭംഗി ല് നമ്മളെ പണ്ടത്തെ ബുഷ്ണ്ടല്ലോ അ ബുഷ് കൊണ്ട് ണ്ട് ആന, മയില്, കോഴി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ വെച്ചിണ് ചെടി നന്നായിട്ട് വെട്ടിട്ട് വെട്ടിക്കാണ്ട് നല്ല അടിപൊളിയാക്കി
മം പലവിധം തേക്ക്
ഉം
തടി കൊണ്ടുണ്ടാക്കുന്ന എന്തെിലും ഉപകരണങ്ങൾ ഉ-
ഇതുകൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് ഉപകരണങ്ങളൾണ്ട് കാണാൻ ഇപ്പ അങ്ങനത്തൊ ഒന്നും കാണുലല്ലോ അതുപോലെ ഒരുപാട് പൂച്ചെടികള്
ആഹ്
നമ്മള് നാട്ടിൽ കാണുന്ന ചെടികള് തന്നെയാണ് പക്ഷെ പക്ഷെ അത്ങ്ങട്ട് അലങ്കാര രീതിയിലാക്കിയിട്ട് നല്ല ഭംഗിൽ ഉണ്ടാക്കി
കാശൊക്കെ വേണോ അങ്ങോട്ട് കയറണെങ്കിൽ
അതെ അതെ നമ്മ ടിക്കറ്റ് എടുക്കാം
ഉം ചെറിയ മക്കൾക്ക് അങ്ങനെയൊക്കെ ണ്ടോ വയസ്സ്
ല്ലല്ല പതിനെട്ട് വയസിന് മൂകൾക്ക്
അഹ്
അതെ
ഉം ഫുഡിനൊക്കെ എന്താ ചെയ്യാ അടുത്തണ്ട അതോ
ഓ അടുത്തണ്ട് പിന്നെതിന്റെ ഉള്ളിലോട്ട് നമ്മള് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല
ഇല്ല ആഹ്
പ്ലാസ്റ്റിക് സാധനങ്ങള് ഭക്ഷണ സാധന അതെ ഭക്ഷണ- സാധനങ്ങളൊന്നും നല്ല വൃത്തിയുള്ളൊ ഒരു ഏര്യ
ആ മക്ക ക്ക്കളിക്കാൻ പാർക്-
പാടുണ്ട് ഓമക്കക്ക് കളിക്കാനതിനുള്ളിൽ ചെറിയ പാർക്ക് സൗകര്യം ണ്ട്
ആഹ് ആഹ് അതെ
നല്ല ഭംഗിണ്ട് കാണാൻ നമ്മളത് നാട്ടിൽ കാണ- ചെടികളെന്നെയാണ് പക്ഷെ അത്ങ്ങട്ട് വെട്ടി ഒതുക്കിനല്ല- എല്ല അലങ്കാര രീതി-
ഉ ആ അതുകൊണ്ട് ഫോട്ടോക്കെ എടുക്കാല്ലേ നല്ല സെൽഫിയും ഫോട്ടോക്കെ എ-
ഓ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരേര്യ പിന്നെന്ന് വെച്ചാൽ നമുക്ക് എന്തെലും മീ ങ്ങോ അതുപോലെ നമ്മളെ ഗെറ്റ് ഗെതർ അങ്ങനെയൊക്കെ ഇണ്ടണ സമയത്ത് അതൊക്കെ നടത്താനുള്ളരു സ്ഥലം
ഉം ഉം ഉ കൊറെ കാഴ്ചകൾ കൊറെ കണ്ട പോ-
ഓ ഇല്ല പോരാനായിട്ടില്ല എന്തോരോ ഭാഗംങ്ങനെ കണ്ടു തുടങ്ങിട്ടുള്ളു
ഉം ഉം പിന്നെ മീനുകൾ അങ്ങനെ പക്ഷികൾ അങ്ങനത്തെ- ഉം
മീ മത്സ്യങ്ങളുണ്ട് പലതരത്തിലുള്ള മത്സ്യങ്ങളുണ്ട് ഇന്നിപ്പോ ഞാൻ സ്കൂള് ഡെ ആയത് കൊണ്ട് വലിയ തിരക്ക് കില്ല അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും.
ആഹ് ആഹ് ആഹ അതെ ഉ പിന്നെ ഇങ്ങനെ ഈ അസുഖങ്ങൾ ക്കെല്ല ഇതുണ്ട് അവിടെങ്ങനെ കൃ ഈ പാമ്പ് കടി- ചാൽ അങ്ങനെ അങ്ങ ആ ആ ആഹ് കാടോ എ
നമ്മള സ്കൂളുകളിനൊക്കെ ങ്ങട്ട് വിസിറ്റിഗിന് വരാറുണ്ട് പച്ചളി പാമ്പ് വരാൻ തുടങ്ങീണ്
കൊണ്ടുപോകാൻ പറ്റുവോ?
അതെ
പിന്നെ
പിന്നെ ഐസ്ക്രീം അതൊക്കെ നമുക്ക് ഇവിട
കിട്ടു ആഹ ആഹ നല്ല അവിടെ ഐസ്ക്രീമ ഒക്കെ അവ
അവർ തന്നെ പാല അതെ സൊസൈറ്റിയണ്. മിൽമാ സൊസൈറ്റി ഉണ്ടല്ലോ
പാല് ഇങ്ങനെ മോര് അങ്ങനെ കൂട്ടോ അതോ പാല്
അല്ല പാല് ഉല്പന്നങ്ങള കിട്ടുന്നുള്ളൂ.
ആ ചായ അങ്ങനെ എന്തേലും
ആ ചായൊക്കുണ്ട് ഇവിടെ അവിടന്ന് തന്നെ കുടിച്ചിട്ട് പോവുക അല്ല നമ്മള് അതിന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകാനെന്നു പറ്റി
ആഹ് ആഹ കുട്ടിക്ക് ബോറടി
ഇല്ലല്ല ഇപ്പ മക്കൾക്ക് കളിക്കാന ഒരുപാട് പാർക്ക് ഇണ്ട് നമുക്ക് അതിനൊന്നും പൈസ വേണ്ടല്ലോ അപ്പൊ അവര അതങ്ങനെ കണ്ടിരിക്കും.
പ്പെ പോയാല് കയറണെങ്കിൽ ഒക്കെ കാശാണല്ലോ
അതെ
ഉം
ഇപ്പ കാശൊന്നും വേണ്ട
ആഹ് നല്ല
പാർക്കന്റെ ഉള്ളിൽ ആ ഉള്ളിലോട്ട്
പഠിക്കാനുണ്ടാവും മക്കൾക്ക് കാഴ്ചകളും കാണാ ആയാലും ബോറടി ഉണ്ടാവില്ല
ഇല്ലല്ല
ഉ അതൊക്കെ നോക്കി നടത്താൻ ആൾ
അത് ഓ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ചെടിയുടെ ഞാൻ പറില്ല ചെടി പലേരീതിയിൽ വെ
ആ
അധിക്കുള്ള വളവും ഇതൊക്കെ അവിടു തന്നെയാണ് അവർ ചെയ്യുന്നത് അതിനൊക്കെ സ്ത്രീകള് ജോല കാര്ിയാക്കിക്ക
എഹ് ഹാ നല്ല ക്ലീനേക്കാരല്ലേ
നല്ല ക്ലീനി അതെ നല്ല ക്ലീനിങ് ആണ് ഇവിടെ മ പിന്നെ മരത്തിന്റെ എലൊക്കെ ചാടുവല്ലോ അതന്നെ അവിടെള്ള സ്ത്രീകൾ പെറു കിട്ട് അതൊക്കെ വള മാക്കി എടുക്കാണ് കരിയില കമ്പോസ്റ്റ് ആക്കി എടുത്തിട്ട് അതിലാണ് ഈ ചെടിയൊക്കെ നടണത്
ആഹ് ഈ പൂക്കള് തന്നെ പലവിധ കളറിലും ണ്ടാവിക്കാറില്ലേ ഉ വള്ളിച്ചെടികളൊക്കെ അയി മ പൂവൊക്കെ വന്നന്ത ഇണ്ടാക്കിക്കണു
പന്തല് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്
ആഹ് അതൊണ്ട് തണൽ മരങ്ങളൊക്കെ ആ മരങ്ങളൊക്കെ നല്ലോണം ഉണ്ട് ഉണ്ടാവൂല്ലെ തേക്ക് ക തേക്കിന്റെ ഒരു ആഹ് ആഹ് ആഹ് അതുകൊണ്ടാണ്
അതെ
ഉം
നമ്മൾക്ക് കണ്ടാൽ കണ്ടാലും മതി വരില്ല അത്രക്കും കാണാനുണ്ട് ഇവടെ
അതെ ഇനി സ്കൂളന്നോക്കെ അങ്ങനെ കൊണ്ട് പോന്ന് പറയുന്ന കേൾക്കല്ലേ അതൊക്കെ ആങ്ങനെന്തു പഠിക്കാനെ കരി സസ്യങ്ങള് പലവിധ രോഗങ്ങൾക്കുള്ള സസ്യങ്ങളൊക്കെ പഠിക്കാന് ലെ പക്ഷെ നമ്മള് ഇപ്പത്തെ തലമുറ അതൊന്നും ചെയ്യൂല ഒക്കെ ഇംഗ്ലീഷ് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണല്ലോ ഉം ഇപ്പൊരു ചൊറിച്ചില് പാമ്പ് കടിയേറ്റാല് മഞ്ഞപ്പിത്തം അങ്ങനത്തേനൊക്കെ സസ്യങ്ങള് ഇണ്ടല്ലോ അതിനൊന്നും നമ്മള് എന്താ പിന്നെ
ഇങ്ങള് ഒഴിവുള്ളീസം കുട്ട്യാളെ കൊണ്ടൊക്കൊന്നു വന്നോക്കോണ്ടു കുട്ടികൾക്കൊക്കെ കാണാൻ നല്ലൊരു ഭംഗിണ്ട് അടിച്ച് പൊളിക്കാൻ പറ്റും
ഈ ചെറിയ കുഞ്ഞി മക്കളെ കൊണ്ട്‌ വന്ന ബുദ്ധിമുട്ടാവോ
ഇല്ല ഇല്ല അമ്മക്ക് ഇരിക്കാനൊക്കെല്ല നല്ല സൗകര്യണ്ട് ഇരിക്കാനും കെടക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഇവിടെ നമ്മക്ക്
ആഹ്
അതെ
ഇങ്ങള് എപ്പളാ ഇഞ്ഞി തിരിക്ക്‌ണെ ഏഹ് സ്വന്തായിട്ട് പോന്നത് ഉം ഉം
ഞങ്ങള് അഞ്ച് മണി ഒക്കെ ആവും കുട്ടികള് കൊറച്ചേരം ഒന്ന് കളിക്കട്ടെ എന്നും സ്‌കൂ
ആഹ് ആഹ് ആഹ് എന്താ മോന് പല്ല് വേദ
ആ ഹ് മോന് പല്ല് വേദന
ആഹ്
പല്ലുവേന ഇപ്പ വന്ന പല്ലായതുകൊണ്ടേയ് ഇപ്പംവന്ന പല്ലായോണ്ട് പല്ലാണ് കേടെന്നത് അപ്പത് റൂട്ട് കനാലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥേൽ എത്തിട്ടുണ്ട്
അപ്പൊ ഇനി എന്താ ചെയ്യാ മാ
മൂന്ന് ദിവസത്തിന്ള്ള ഗുളിക തന്ന്‌ക്ക്‌ണ് ഇന്നിട്ടിഞ്ഞത് കുടി ച്ചിട്ട് കൊറവില്ലെങ്കി നമ്മള് ഇത് ചെയ്യേണ്ടി ആ ക്ലീൻ ചെയ്ത് കൊടുക്കാർഞ്ഞു അല്ലാതെ വേറൊരു വഴി ഇല്ലയ്ന്
ഇപ്പത്തെ എല്ലാ കുട്ടിയക്കൊണ്ട് ഈ പല്ല് വേഗോം കേടുപാട് സംഭവിക്ക ഇപ്പഴാണ് നമ്മുക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്നെ ഇപ്പൊ ഈ മുട്ടായി മറ്റോം ഐസായിട്ടും ഒക്കെ പല്ലിന് കേടാണല്ലോ ഉം
അതെ
ഉം നിങ്ങള് എന്താ എത്ര മക്കളാ
രണ്ടു മക്കളാ
ഉം ഇനി ഒന്ന് മിഠായി ഒന്നും കൊടുക്കണ്ടാ വെച്ചാ മതി
അതെ അത് ഡോക്ടർ പറഞ്ഞു മുട്ടായി തിന്നലാ അത്പ്പം നമ്മള് രാത്രി നന്നായിട്ട് ഭക്ഷണം കഴിച്ച ശേഷേ അതെ പല്ലത് തേക്കണം നമ്മളെ മക്കളൊന്നും പല്ല് തേക്കൂല്ലല്ലോ ഭക്ഷണം കഴിച്ചാണ്ട് പെട്ടെന്നങ് പോയി കെടക്കാണല്ലോച്ച്
കഴിഞ്ഞ കുൽക്കുഴിയ അങ്ങനെക്കെ ശീലിപ്പിക്കണം നമ്മള് തേക്കൂല ഉം അപ്പൊ അവ് അവിടെ നമ്മളെ ഈ വേസ്റ്റ് കെടന്ന് ക്കല്ലേ പല്ലിന്റെ എടേലും അതൊക്കെയാണ് പല്ല് വേഗം കേട് വെരാ ഇത്
അതെ
ഇനി എന്ന ചെല്ലണ്ടേ ഡോക്ടർ പറഞ്ഞോ
ഇനി അടുത്ത ആഴ്ച്ച പോണം തിങ്കളാഴ്ച പോണം ഈ കുട്ടി കുട്ടിളുടെ ഒരു ഡോക്ടറുണ്ട് അയ്ന് സ്പെഷ്യലായിട്ട് ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊന്ന് പോണം അപ്പം
ആഹ് ആഹ് മഴയുണ്ട അവിടെ കാലാവസ്ഥ എങ്ങനെ
ഇല്ല ഇന്ന് നല്ല കാലാവസ്ഥയാ മഴയില്ല
മ്മ് ആഹ് മഴയൊക്കെ പെയ്താ അവിടെ ഒരു ഇത് നാശം അങ്ങനെ ബുദ്ധിമുട്ട് എന്തേലുണ്ടോ
ഉം
കേറി നിൽക്കാനൊക്കെ സാധ്യത ഇണ്ട് ആഹ്
എത്ര ഫാമിലി വന്നാലുവേ
അ ആഹ് ഉം എന്തേ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താല്ലേ
ഉം ഉം നമ്മളെ സ്കൂൾല മീറ്റപ്പ് അങ്ങനൊക്കെ ഉണ്ടാവുല്ലോ
ഉം ഉം ഉം ഉം ഉം നിങ്ങളാദ്യായിട്ട് പോവാണോ അതിന് മുന്നേ പോയിനു ആരേലും പറഞ് കേട്ടിട്ട് പോയിതാണോ
അതെ അല്ല നമ്മള് നമ്മള വീടിന്റെടുത്താണ്
ആഹ്
അങ്ങനെ പരിചയൊള്ള സ്ഥലമാണ് നമ്മള് ഒഴിവൊള്ള സമയത്തൊക്കെ എത്താറുണ്ട്
അതെ ഉം ഉം
എന്ന ശരിട്ടോ പിന്നെ വിളിക്കേണ്ടിട്ടോ.
ഓക്കെ.